ഉം രാവിലത്തെ തിരക്കൊക്കെ തീർന്നോ രാവിലത്തെ ത്തെ ഉം നല്ല വിഷെയം
ഹലോ ആഹ രാവിലത്തെ തെരക്കൊന്നും തീർന്നില്ല അയിന്റെ പണിയിലും തെരക്കും ആണ്
ആഹ്‌ ആഹ് അയ് ശരി ഇപ്പ നമ്മളൊരു ഓട്ണോരു ടൈം ആണല്ലോ ഹലോ അത്താണാ കൊണ്ടോണേ
ഹലോ
ഹലോ
അന്താ കേക്ക് ഇല്ല്യാ
ആ റേയ്ഞ്ച് പോവുണ്ടല്ലോ വന്നും പോയും ഇപ്പ റെഡിയായി ഇപ്പ റെഡിയായില്ലേ ആഹ് ആഹാ പിന്ന രാവില്ത്തേ പണീക്കൊതുങ്ങോയ്ക്കാ
ആഹ് രാവിലത്ത ഒതുങ്ങിയോണ്ടിങ്ങന നിക്കാണ് ഒരു തല കുടിച്ചോണ് ഒരു തല കുടിച്ചോണ്ടിക്കേണ്ട്
ആഹ് സെരി എങ്ങനെണ്ട് മയേക്കെങ്ങനെണ്ടിപ്പൊ
അഹ് നല്ല മയയല്ലേപ്പൊ രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല മഴയല്ലേ
നല്ല മഴയാണ് ആഹ് ചെലടത്തൊക്ക നല്ല കാറ്റും മഴയും ഒക്ക്
ഉം ഞമ്മക്ക് ചെറുന്നനേ ഒരു കാറ്റക്കൊ വന്നോണ്ടും പോയോണ്ടും ങ്ങനെ നിക്കണ്ട്
ആഹ് ആഹ് ഇന്നല്ലങ്ങന ഓരോരുത്തര് വിളിക്കുമ്പോ പറേണ്ട് ഇവിടെ വെറും കാറ്റ് റ്റാണ് നല്ല മയയാണ്ന്നൊക്ക പറയ്ണ്ട്
ആഹ് ശരി ആഹ് ആഹ്
ഉം പിന്നെ ഇങ്ങനെ കക്കടംമ്പയിലൊക്കങ്ങന പോയി വീഡിയോസൊക്കങ്ങന റീൽസില് ഇതിലൊക്കെങ്ങനെ കാണാനെന്താ ഭംഗി ആഹ് ആഹ് നല്ല മഴിം കാറ്റും കോടേം
കോട കൂടീന്ന്
ആഹ് ഞാൻ പറയാ മക്കളൊന്നില്ല മക്കളേന്നും കൊണ്ടോവാ പറ്റൂല്ല മക്കളൊന്നില്ലാതെ പോയിങ്ങാണ്ടക്ക പോരാൻ കഴിഞ്ഞെന്നാൽ അടി പൊളി വൈബാ നല്ല വ്യൂ കാണാണ്ട് ഉം അതങ്ങന ഓരോ റീലിലിങ്ങന കാണുമ്പളേ ഉം മക്കളേന്നും കൊണ്ടോകാൻ പറ്റൂല്ല മലന്റെ മോൾളായോണ്ടേ വഴിക്കി വീണാലൊക്കെ നമ്മക്കന്നെ കേറണേങ്കില് രണ്ടാളമ്മളെ പിടിച്ചോണ്ടേരും
ആഹ് അ അത്രക്ക് വൾക്കലും ഇതൊക്ക ആവുലേ
ആഹ് നല്ല മഴിം ചപ്പിളി ബിളി കേറലും എറങ്ങലു ആയിട്ട്
ആഹ് ശേരി
രസാണ് പോയാ നല്ല രസെണ്ടാവും ഇപ്പൊ
ആഹാ ആഹാ അപ്പ കാണാൻ നല്ല കോട മഞ്ഞും കൂടിക്കല്ലേ ഉം ഉം ഊം ഊം
പിന്ന നല്ല മഴ പെയ്യുമ്പ നമ്മക്കാണ്ട് കേറാനും കയീ പറ്റൂല്ല, എന്നാല് ചെറിയൊരു പാറ്റൽ ലന്നേ നമ്മക്കാണ്ട് കേറാണങ്കിലടിപൊളിലേ
ആഹ് ആഹ് കണ്ട് പോരലേ ഉം ഉം
പിന്നെ പോവാനും പേടിയപ്പേ അപകടങ്ങളാണെങ്കി ഇതിലൊരുപാടപകടാ നല്ല ഉം അതാണ് ഇപ്പൊ അപകടങ്ങളേച്ചാൽ ഇതിപ്പോ മിനിഞാന്നെന്നേ ഊം ആഹ് ഇപ്പൊ ഒരു രഷിക്കാൻ പോയാളന്നെ ഇപ്പൊ നാലാളെ രക്ഷിച്ചിങ്ങാണ്ട് വെള്ളത്ത് പോയി
ആഹ് ശെരിയാണ്
പത്തിരുപത്തഞ്ച് വയസ്സായ ചെറിയ ചെക്ക്
ചെക്കന്മാരാണ്പ്പൊ തോനിയേ അ
അതിന് ഓ ഓലാണ് ഇങ്ങന കാടുംമലേം കേറാനും പോവോള്ളു ഫ്രണ്ട്സൊപ്പിച്ചിങ്ങാണ്ടേ
അതാണ്
ആഹ് അപ്പ പിന്നോര് കേറി പോവുമ്പ എന്തേലും വ ഉം അവട കേറാൻ പറ്റാത്ത ഏരിയ്യ എണ്ടാവും അപ്പൊന്ന് കേറി നോക്കും അപ്പ വള്ക്കും ഉം അങ്ങനെ ഓര് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഇക്ക് തമാശേക്കാരം പക്ഷെ അയിന്റെ ഉം ആ കാര്യത്തിലാവും പിന്നെ അവര് ശ്രദ്ധ
ഓല് ശ്രദ്ധിക്ക്‌ല്ല അതന്നെ
ഉം അതും ചെറിയ ചെറിയ പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലും വയസ്സായ ചെറിയ ചെക്കന്മാരും ഉം സഹിക്കാൻ കഴിയൂല നമ്മളിപ്പോ പോട്ട ട്ടേയ്ക്കും ആഹ് പൊയ്ക്കോളി പറഞ്ഞാണ്ട് വിടും പിന്നിപ്പം ഉം
അതാണ് ഞമ്മള് ഓരോ ഭാവി മുൻ കണ്ട്കാണ്ട് ഓലങ്ങനെ വളർ
ഓ ആഹ് ഓരോ സ്റ്റെപ്പും ഞമ്മൾ ഓരെ ശ്രദ്ധി ച്ച് നോക്കി കൊണ്ട് വരും അവസാനം വെച്ച് ഇങ്ങനെ ഇന്നിപ്പോ ഞങ്ങളെ നാട്ടിലൊരു മരണൊണ്ട് അത് പിന്നെ ഇപ്പം പനി പനിയേനി
അത് ശെരി ആഹ് എന്ത് പനിയാ
മഞ്ഞപ്പിത്തം ബാധിച്ചാണ്ടേ കരളിനൊക്കെ
ആഹ് ശെരി പ്രായമായീണോ ചെറിയ ചെക്കനോ മക്കളൊക്കെ ആയിനോ
ആഹ് മക്കള് ഒന്നോ രണ്ടോ മക്കളുണ്ട് തോന്ന്ണ് ഉം അതാണ് എന്തോ ഉം ചെറിയ ഞമ്മക്ക് സഹിക്കാൻ കഴിയൂ
ആഹ് മക്കളെ ഒന്ന് കാണാൻ കയ്യൂല ശരിയാണ്
ഇപ്പൊ മിനിഞ്ഞാന്നിപ്പം പത്രത്ത് കണ്ട് എന്താ എവിടോന്ന് നാല് കണ്ണ് കാണാത്തൊരു സ്ത്രീയും അയിന്റെ ഭർത്താവും ചെറീയ രണ്ട് മക്കളും ചെറിയ കുട്ടി എന്നാച്ചാ ചെറുതിന് ഒരു വയസ്സോ അങ്ങനൊക്കെ ആയിട്ടൊള്ളൂ വലുതെ വലുതന്നെ കയ്യില് കൊണ്ടട്ക്ക്ണ കുട്ടിയാ എന്നിട്ട് ദാരിദ്ര്യം കൊണ്ട് പിന്നെ പുഴേ പോയി ആത്മഹത്യ ചെയ്തെ
ആഹ് അയാളോ
പോയമ്പൊ നാലാണോ
ഓ എന്റമ്മേ
എല്ലാ അമ്പലത്തിലും കയറി ഇറങ്ങി തൊയ്ത് ഒക്കെ ആൾക്കാര് കണ്ട്ണ്
ആഹ് ആഹ്
ഉം എന്നിട്ട് പിന്നെ മരിച്ച്ക്കാ എന്താ കാരണം ദാരിദ്ര്യം ഇപ്പൊക്കെ ഞാൻ പറിം എന്തെല്ലാം സംഘടനകളും കാര്യങ്ങളും ഉണ്ട് ഇല്ലാത്തോലെ സഹായി പക്ഷെ ആപെണ്ണിന് കണ്ണ് കാണൂല
ആഹ് ആഹ്
അപ്പം കണ്ണ് കാണാത്തോണ്ട് ചെറിയ രണ്ട് മക്കളാണ് അപ്പൊ അയാൾക്ക് പണിക്ക് പോവാനും പറ്റൂല ക്കളാ എന്തേ ആവോ ച്ചാട്ട് അയാള് പണിക്കും പോകൂലാന്നർഞ്ഞ് ഉം എന്നിട്ട് ഇപ്പം മക്കള് മക്കളും മരിച്ച് അയാൾ മക്കളതൊക്കെ കിട്ടി അയാൾടെ കി കിട്ടീല്ലാന്ന് പറഞ്ഞിനി ഇനിപ്പോ കിട്ടീണോ എന്താ അറിയൂല കിട്ടീണ്ടാവും ഉം അപ്പൊ ആരും അറിയ അറിയാതെ പോണെ ഇങ്ങനെള്ള ആഹ്
എത്രോ ജീവനുണ്ടാങ്
ജീവനുണ്ട് ഞാൻ പറയാ ഓരൊക്കെ സഹായിക്കാനും നോക്കാനൊക്കെ എത്രേ ആൾക്കാരുണ്ടോ
ഏഹ് പറയാണ്ടോ പറയാണ്ടോ അങ്ങനത്തെ അറിയാതെ പോണാണ് അതൊക്കെ
ആഹ് പൊടിക്കാ ഞാ കുട്ടികളൊക്കെ ഇപ്പൊ എന്താ വച്ചാ കുട്ടികൾക്കൊക്കെപ്പൊ എന്താ അറിയാ ഒന്നും അറിയില്ല ആഹ് ചെറിയേ പ്രായം ന്നച്ചാല് ഒന്നും അറിയില്ലല്ലോ ഇത് എങ്ങട്ടാ പോണേന്ന് പോലും അയ്റ്റങ്ങക്കറീയില്ല കയ് പുടിച്ച് പോവുമ്പോ ഒപ്പങ്ങട് പോവ ആഹ് അതാണ് ജീവിതം എന്താന്ന് പോലും അറിയാത്ത മക്കളാ ഉം ഓരൊരുങ്ങിയ ആഹ് പെണ്ണും അയാളും ഒരുങ്ങിയതാണ് പോവാൻ ദാരിദ്ര്യാണ് പട്ടിണി നോക്കാനാളില്ല
ഉം കൂടിയിട്ട് അയാൾക്ക് അ അങ്ങനെ ചെയ്യേണ്ടില്ലേനി ആരോടേലും ഒന്ന് പറഞ്ഞാ എന്തെല്ലാം ന്തോണ്ട് ഇപ്പം
അത് അത്രീം തില് വന്ന്ണ്ടാവേ അത്രീം കഷ്ടപ്പെട്ടിട്ടുണ്ടാവേ മരണത്തിന്റെ വക്കത്ത്ക്കത്തണങ്കില് അത്രീം കഷ്ടപ്പെട്ട് മനസ്സ് അങ്ങനേം തളർന്നു പോണ്ടേ ആഹ്
പിന്നെ ആരും മൈന്റ് അങ്ങനാ മൈന്റ്
ആ അങ്ങനെ മാ ചെല ഏരിയണ്ടല്ലോ ആൾക്കാരെ ഒന്നും നോ ക്കാത്തി ആവാത്തിയൊക്കെ അങ്ങൻത്തെ ഏരിയെല് ഒന്ന് പെട്ടാ പിന്നെ
കിട്ടുവല്ലോ അത്
വിട്ടൂല ഓൽക്കെന്താ ചെയ്യേണ്ടിയേന്ന് അറിയാത്തൊരവസ്ഥാവും
ഒണ്ടാവും അതൊണ്ടാവും
ഉം ഉം ഒന്നിനും പറ്റ്ണില്ലല്ലോന്ന്ള്ള ആ ഒര് തേ
പിന്നെർഞ്ഞാല് ഞമ്മക്ക് ദാര് ഹ് പിന്നെ ഇല്ലാതാവുമ്പളേ മറ്റുള്ളോലെ ഇല്ലായ്മ ഞമ്മളറിയോള്ളു
അറിയോള്ളൂ അ
ആഹ് ആഹ് ഞമ്മളറിയാത്തത് ഞമ്മക്ക് കൊർച്ചൊത്തെ ഇണ്ടായ ഞമ്മളറീല ഉം മറ്റൊ മറ്റൊൽക്കു ഉണ്ടാവുന്ന് ഞമ്മള് കെര്തി പോവും ഉം ഞമ്മക്ക് ഇല്ലാതാവുമ്പളല്ലേ ഞമ്മളങ്ങട്ടു ഇങ്ങട്ടും അന്വേഷി കൂളു ഇല്ല്യാതെ ഇണ്ടോ ഇല്ലേ ആഹ് അപ്പളേ മ്മക്ക് ഓൽതും അറിയൊള്ളൂ ഞമ്മള്തു അറിയൊള്ളൂ
ഉം
അങ്ങനൊര്ത്ണ്ട്
ഏതായാലും ഞാം പറയെ മക്കളെ വല്ലാത്തൊരവസ്ഥ
അ പറയാണ്ടോ അഹ്
അതാ ഞാം പർഞ്ഞതെ ഓരോ ദിവസം പത്രം നോക്കുമ്പളും അപകട വാർത്ത അഒന്ന് ഒന്നു അ അതുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത മാതിര്ത്തെ വാർ ത്തകളാ
ഉം ഉം
ഉം ഇപ്പ മയ കൂടുമ്പളും പേടിയാണ്
ആഹ് അതന്നെ മഴയില്ലാ വയ് ചേക്കൊക്കെ മയ പെയ്ത്ട്ടും വള്ള ആവാത്ത ഏരിയകളൊ
വള്ള ആ വെള്ളാവാത്ത ഏരിയണ്ട് ഇന്നലെ ഇപ്പൊ ഒരാള് വിൾച്ചപ്പം പറയാ ഓര്ക്ക് രണ്ടാഴ്ച കൂടുമ്പോ ഏ ലൈൻ വെള്ളാണ് വര്ല് ആ വെള്ളം കൊണ്ടാണ് അവര് ജീവിക്കിണേന്ന് ഞാൻ പർ ഞ് എങ്ങനെണൊക്കെ ഞമ്മക്കതറീല ആഹ് ന്ന ന്നട്ട് പിന്നെ മ മഴ വരും ഇപ്പം മഴ ഇള്ളതൊണ്ട് എല്ലാ പാത്രോം കുടുക്കിം ഒ ക്കാ മുറ്റത്തും എറേലും അവ്ടിം ഇവടി ഒക്കെ കൊണ്ടയ് വെച്ചേക്കാ ഉം വാർപ്പുമന്ന് നേരിട്ട് ട്ടാങ്കിക്ക് അയിന്റെ പൈപ്പും കാര്യങ്ങളും തിര്ച്ചു വെച്ചക്ക
ആഹ് ആഹ്
ന്നട്ട് പെയ്യ്ണ സമയത്ത്ള്ള വെള്ള അയിക്ക് ചാടാ ആ വെള്ള ഉപയോഗിക്ക
ഉം ഉം
ഉം ഇങ്ങനെ വെള്ളല്ലാതെ ബുദ്ധിമുട്ട്ണ ആൾക്കാരുണ്ട് ഇപ്പളുണ്ട് പറിമ്പോ ഇപ്പെല്ലാ പദ്ധതികളും ഉണ്ടല്ലോ പക്ഷെ ഞമ്മളിതിലാട്ടൊക്കെ ഒന്നരാടോ രണ്ടീസൊ കൂടുമ്പോ വരും ആ ഭാഗത്ത്ക്കൊന്നും അങ്ങനെ വരി ല്ല ഉം
പിന്നല്ലെ ഞമ്മക്കൊക്കെ കെണറും പാടും അഒക്കാവുമ്പോ ഞ ആ ആ ആ അട്ത്ത് പൊയൊക്ക അ അടിച്ച ആ അന്നെ
ഉം ഉം ഓല്ക് പൊയിം കാടും അങ്ങനെന്നും ഇല്ലാത്ത ഏരിയയിക്കാരം മലന്റെ മുകൾ ഫുള്ള് ഞാൻ പർഞ് വെള്ളം പിന്നെ അടിക്കാൻ കിട്ടൂലേ ങ്ങനെ. കുത്തിയാല് കെണറന്നു അപ്പൊ ഫുൾ പാറക്കെട്ടാണ് പ പാറക്കെട്ടാണ് അതുകൊണ്ട്.
ഉം ഉം ആഹ് ശരി ആഹ് ആഹ്.
അപ്പൊ പാറാമ്പോ കുഴിക്കാനും ബുദ്ധിമുട്ടല്ലേ.
അതന്നെ ബുദ്ധിമുട്ടാണ് ഉം
പിന്നെന്താ മാ മക്കളൊക്കെ സ്കൂൾക്ക് പോവാന് ഒരുങ്ങൽ തുടങ്ങി റെഡി ആവൽ ഒടുങ്ങി.
ആഹ് ആഹ്.
കറിയൊക്കെ തന്നെ പത്രത്തിലാക്കി കൊടുക്കണം.
ഉം ഉം.
ഉം മീൻ വന്നാല് മീൻ വാങ്ങാണ്ട് -
ആഹ് മീ വണ്ടി വന്നാ മീ പിന്നത്താ
പിന്നെന്താ ഉം പിന്നെ.
ഉം പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോട്ട്.
ചായകുടികഴിഞ്ഞില്ലേ ചായ മക്കൾക്ക് ചായ കൊടുക്കാണ്ട്. ചായ കുടിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ കരന്റ് പോയി കറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഞ്പ്പോ ഉണ്ടാക്കട്ടെ ആ കറണ്ട്. വന്നിട്ട് ഉണ്ടാക്കട്ടെ.
മ് മ്. വന്നോണ്ട്ക്ണ്ട്.
ആഹ് തെങ്ങപ്പാലോ. ഉണ്ടാക്കാണ്ട് പത്തിരിയാണ് പത്തിരിക്ക് തേങ്ങാപ്പാൽ ണ്ടാക്കിയാല്. കൊറച്കൂടിയോക്കെ തിന്നോളും.
ഓല്.. ഓൽക് ഇഷ്ടാണല്ലോ.
ആഹ് കുട്ട്യോൾക്ക് തേങ്ങാപ്പാൽ മധുരള്ളതാണല്ലോ ഇഷ്ടം.
പിന്നന്താ ഫുടൊക്കെ ആയോ?
പിന്നെന്താ ഉപ്പേരിയൊക്കെ ഉണ്ടോ ഉപ്പേരിയൊക്കായോ? ഉം.
മ്
പിന്നേ മഴയും.
പിന്ന മക്കളൊക്കെ പോയണ്ട്.
ഇല്ല ഇല്ല പോയില്ല പോവാന് നിക്കാ യാണ് റെഡി ആയി നിക്യാണ് വണ്ടി വന്നില്ല വണ്ടി വരുമ്പോ. ഓ പിന്നെ ആയിക്കോട്ടെ ന്നയിക്കോട്ടെ ഇന്നാൽ. ട്ടോ.